ഹലോ?
ഹലോ?
അ ഹലോ ആ കേക്കണല്ലേ? ആ കേക്കണണ്ട്.
കേക്കുന്നുണ്ട് എവിടെയായിന്നു.
എവിടെണ്ടായിന്ന്
എന്റെ സൗണ്ട് ഒളിയും കുറവുണ്ടോ?
ഇല്ല ഇല്ല കേക്കണണ്ട്.
ആഹ എന്നാ പറഞ്ഞോളൂ.
പിന്നെ
ഉം എന്തായിരുന്നു പരിപാടി കിടന്നുറങ്ങാ.
കെടുന്നോറഞ്ഞല്ല വെറുതെങ്ങെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റില് കണ്ടോണ്ടിരിക്കെ.
ഉം സമയം പോവാൻ പ ഏതാലും പണിയൊന്നുംല്ല. റീൽസ് ആണ് യൂട്യൂബ് ആണ്. ഒനിൻസ് യൂട്യൂബ എടുക്ക മൂന്ന്ോരോന്ന് ഇങ്ങനെ വൈഴമ്പ്പതിന് സമംങ്ങനെ ഒഴിക്കളൂ അല്ലേ ഉം മക്കളൊക്കെ എവിടൊ
മക്കളൊന്നുമില്ല എനിക്കാ പഠിക്കാ
ആഹ ഈ പഠിക്കാ ശെിറിയ കുട്ടിയ ആയിരിക്കോല്ലേ?
ആ
ഉം എന്തിനതിനാ പഠിക്കുന്നോ?
ഞൻ ഡിഗ്രി
ഡിഗ്രി ഏതാണ്?
സൈക്കോളോജി.
സൈക്കോളജി ആ ഇപ്പൊ ഗേൾസ് ഒക്കെ അധികം ഈ സൈക്കോളജി കുടിക എന്താ എ പ്രത്യേകത. കോളേജിപഠി
പ്രത്യേകതൊന്നുമില്ല.
ഉം ഉ പ്രത്യേകമായിട്ട് ഒന്നുമില്ല എന്നാലും നമുക്ക് അതിനോ ഒരു താല്പര്യം തോന്നാൻ എന്തെങ്കിലൊക്ക ഒരു കാരണം ഉണ്ടാവില്ലേ?
അങ്ങനെനുല്ല താല്പര്യം എന്താ പഠിക്കണം തോന്നി.
ആഹ ഇങ്ങനെ എന്തായാലും കംപ്ലീറ്റ് ആക്ക്. എത്ര നാല് വർഷല്ലോ ഇപ്പത്തെ? അപ്പൊ ഇന്ന് ക്ലാസ്ല്ലേ? ഡിസ്റ്റൻഷൻ് അങ്ങനെയ പഠിക്ക
ഏ എല്ല ക്ലാസ് ഇന്നില്ല ഇന്ന് ലീവാ
എന്ത് പറ്റിന്ന്.
ഇന്നെന്തോ ടീച്ചേഴ്സ്മാർക്ക് എന്തോ എക്സാം ഉണ്ട് പറഞ്ഞപ്പോ.
ആഹ അങ്ങനെ ലീവ് ആക്കിയതായിരിക്കല്ലേ? പിന്നെ സ്കൂളന്ന് എ കോളേജിൽന്ന് ടൂർൊക്കെ പോവാറില്ലോ? ഉം കഴിഞ്ഞ വർഷംഎവിടെ പോയി ഇത് രണ്ടാം വർഷ ആണോ?
ഇത് മൂന്ന്.
മൂന്നായില്ലേ ആഹ അപ്പൊ നിങ്ങക്ക് നാലു വർഷ മൂന്ന് വർഷല്ല ഉണ്ടാവല്ലോ പ്രാവശ്യം
നാല് വർഷം
ഉണ്ടല്ലേ നാല വർഷമുണ്ട് ഉം കല്യാണ കഴിഞ്ഞോ
ഇല്ലല്ല
ഉ അങ്ങനെ അടിച്ചുപൊളിക്ക് ജീവിച്ചാണ്ല്ലേ
ആ് പഠിച്ചൊണ്ടിരിക്കും നിങ്ങളെ മക്കളൊക്കെ എന്താ ചെയ്യണ
ഉ എന്റെ മോനെ ഡിഗ്രി പഠിക്കുന്നുണ്ട് വലുത രണ്ടാമത്തവന് മുമ്പയില് ഓ ബികോം
ആ
ചെറുത് മൂന്ന് വയസ്സ് മൂന്നാള് ആസ് പിടിക്കുന്നുണ്ട് കുക്ക സ്കൂൾ പോയ തരക്കല്ല
ആ
കുറച്ചൊക്കെ നാല മണിെ ആകുമ്പോ വരും എല്ലാം പിന്നെ വീട്ടിലാരള്ള വേറെ ബ്രദറോ
വീട്ടില് മൂന്ന അനിയത്തിമാരും ഒരു അനിയനും
ഉം ഉ അനയത്തിമാർക്കലെ എന്താ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്നാ കോളേജ് പഠിക്കുന്നാ
സ്കൂൾ പഠിക്കുന്നു
ഉ ഉ എങ്ങനെ ദിവസം നിങ്ങളുടെ അടുത്തന്ന് മറ്റേ ഹോസ്റ്റലിൽ ഒന്നും നിന്ന് പിടിക്കുന്നല്ലല്ലോ
അല്ല
ആ ആഹ അങ്ങനെ ഇപ്പക്ക എന്താ ജോലി
ഇപ്പത്പൈല
ആഹ പിന്നെ
പിന്നെ എങ്ങനെ പോണ
ആഹ ഉഹ വേറെ എങ്ങനാ സെറുമാരൊക്കെ എങ്ങനെയാ പഠിപ്പിക്കാനൊക്കെ
ഓ കൊഴപ്പില്ല
ഉ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഏഹ
മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ സെമ്മില്
ആഹ നിങ്ങളെ മോനിക്കോ
ഉം അവന്റെസമം കഴിഞ്ഞിട്ടന്നെല്ലാ
ഏ
ഓന്റെ സെമി എക്സാം കഴിഞ്ഞിട്ടില്ല അത് യൂണിവേഴ്സിറ്റി പട്ടെ പ്രശ്നായിട്ടേ
ആഹ
ഉ കഴിയാന ഒന്നേള്ളൂ ഇപ്രാവശ്യം ഇന്നല്ല അയ്യഴ്ച്ച ഉണ്ട്ന്ന് പറഞ്ഞതായിരുന്നു അത്ും എന്നെ മാറ്റിവെച്ചെന്ന് പറഞ്ഞു പിന്നെ വേറെ അറബിക് കോളേജ് അും പഠിക്ക രണ്ടും കൂടെ ഒരുമിച്ചോ
അപ്പോൾ മറ്റേതാകുമ്പോൾ എക്സാം വര എന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ പേഴുകി എന്നിട്ട് വന്നിട്ടില്ല വന്നപ്പോ പിന്നീ ഡേറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞ
ഉം
മഴേ ണ്ടാവിടെ ഉ പിന്നെ ഫുള്ള് മഴ ദിവസ ആണല്ലല്ലേ
അവിടെ ഫുൾ മയണ്ടാ
ഉം മഴകണ്ട് ഉം അനിയത്തിമളക്കെ സ്കൂൾ പോയ വന്നിട്ട് ഉമ്മച്ചി എന്താക്കുന്നു?
ഇവഡെണ്ട്.
പിന്നെ എന്തെങ്കിലൊക്കെ വിഷയങ്ങൾ പറയൂ? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയൂ? ഏതേ ടോപ്പിക്കൊന്നും പറയാനില്ല, പിന്നെ നിങ്ങള് മറ്റേ എവ്ട്ക്ക ടൂർ പോയിന്നേ?
ബാംഗ്ളൂര്.
ബാംഗ്ലൂർ എത്ര ദിവസത്തെ?
മൂ, മൂന്ന് ദിവസത്തിന്.
മൂന്നീസം? കുറെേ പേരുണ്ടായിരുന്നോ പ്പോ?
ആഹ ക്ലാസ്സിലള്ളല്ലക്ക, കോളേജിൽ ന്ന ല്ല ക്ലാസ് ക്ലാസ്സ്
സിലാ പോയിരുന്നേ?
ആഹ.
ആ, ആ അങ്ങനെ. പക്ഷെ എക്സാമൊന്നും നാവാനായിട്ടില്ലല്ലോ പ്പഴല്ലേ പ്പൊ തുറന്നേ?
ആഹ പ്പൊ തൊറന്നിട്ടൊള്ളൂ, എക്സാമൊന്നും ആ വനായിട്ടില്ല.
ട്ടണ്ടോ ക്ലാസ്സില്?
ആഹ.
ട്രയിനിങ്ങിന് ഒക്കെ പോവാനായില്ലേ പ്പൊ ങ്ങള്?
ഇന്റേൺഷിപ്പിന് പോയിന്ന്.
ആഹ അതെവിടെ പോയിരുന്നെ? അതെവിടെ പോയി ന്നേ?
ഇന്റേൺഷിപ്പിന് പാലക്കാട്.
പാലക്കാട് ആഹ അ പതീസത്തെ തല്ലേ ണ്ടാവുള്ളൂ?
ആഹ, ഞാ ഒരു മാസത്തിനാ ജോയിന്.
അങ്ങനെണ്ടോ, നമുക്കെത്ര ദിവസാ വേണ്ട ച്ചാ അത്രദിവസം പോവാ പറ്റോ?
ആഹ.
ആ, ആ അങ്ങനെയാണ്ല്ലേ? അല്ല ചെലവര് പറയുന്നതേക്ക പത്ത് ദിവസ, അല്ലേ ചെലവര് പയിനഞ്ച് അ നൊക്കെ പറയുന്നേക്കാ കറക്റ്റാ യിട്ട് ൻക്കറീല്ലാതാ ചോയിചേ? അത് പറീമ്പോ നമ്മള് പോകുമ്പോ അതിന നുസരിച്ച് മാർക്ക് കിട്ടില്ലേ?
ആഹ.
ആ, ആ. അങ്ങനെ, പിന്നെ? പിന്നെന്താ അങ്ങനെ, അങ്ങനെ പോകുന്നുണ്ട്. ഉം, ഉം. വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബെസ്റ്റ്ഫ്ര ഫ്രണ്ടിന്റെ പേരെന്താ?
ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് വെച്ചയിഞ്ഞാല്, അങ്ങനെ ഒന്നുല്ല കുറെ ആൾക്കാര്ണ്ട്.
എല്ലാരും ഗ്യാങ്ങാ, ഗ്യാങ്ങൊക്കെ ണ്ടോ?
ഗ്യാങ് ച്ച അങ്ങനൊന്നൂല്ല.
ഹെ, ഹെ ഡീസന്റാണല്ലേ?
ആഹ, ഹ്, ഹ്.
അങ്ങനെ അനിയനെന്താ ചെറിയ പിള്ളയാ?
ആഹ, ഓന്ക്ക് പത്തു മാസം.
പത്ത് മാസോ! ആഹ എന്താ പേര്?
അ അദീം.
അദീം?
ആഹ.
ആ ആ അങ്ങനെ.
ഉം
പിന്നെ അനിയത്തികളൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നപ്പോ?
ഒരാള് പ്ലസ് വണ്ണില് ഒരാള് മൂന്നില് ഒരാള് എൽ കെ ജിയില്.
ആ ആ അങ്ങനെ വരുന്നുണ്ടല്ലേ ബാപ്പ എടെ സൗദിയില്?
ആ വാപ്പ സൗദീല്.
ഉം ഉമ്മാന്റെ വീട്ടിലൊക്കെ പോവാറില്ലേ?
ഓ പോവാറുണ്ട്.
ഉം ഉം അടുത്താണോ?
ആ
ഉം ഉം രാവിലെ എപ്പഴാ പോയിട്ടാവക്ക വരവ് പോവല് കോളേജക്ക് എപ്പഴാ പോക്ക്?
എട്ടരക്ക്.
ബസ്സൊണ്ടോ നേരിട്ട് പോയാസ്കൂ ബസ്സൊണ്ടോ അതോ?
ഇല്ലില്ല ക്ക് ലൈൻ ബസ്സിനുപോണം.
ആ അങ്ങനെ പിന്നെ
പിന്നെങ്ങനെ പോണു.
ക്ഷേ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡ്കയിച്ചു.
ഉം എന്ത സ്പെഷ്യല്?
കാര്യമായിട്ട് സ്പെഷ്യലൊന്നുല്ല.
നോർമല് തന്നെണല്ലേ എന്തൊക്കെ ഫുഡ് ഇണ്ടാക്ക ക്കുന്നെ?
അങ്ങനൊന്വില്ല എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലുവൊക്കെ ഒണ്ടാക്കും.
ഈ എണ്ണക്കടി അങ്ങനത്തെ മാത്രേ ഇണ്ടാക്കുള്ളൂ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവോ?
ബിരിയാണി ഒന്നും ഇതുവരെ ഉണ്ടാക്കിയോക്കിട്ടില്ല.
ആ ഉമ്മച്ചിയടുക്കളയിലേക്ക് വരല്ലേ പറയുവല്ലേ.
അങ്ങനെ പറയലതില്ല എന്നാലും
എന്തേ ഉമ്മച്ചിനെ ഹെൽപ് ചെയ്യാറില്ല?
ഹെല്പ് ചെയ്യാറുണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞാ വീണ്ടും പണിയാവുന്നറിയാം അപ്പോ പിന്നെ
ആ രണ്ട് പണി എരട്ടി പണി കൊടുക്കും ഉമ്മാക്ക് അപ്പൊ അതുകൊണ്ട് ചെയ്യാതിരിക്കുക നല്ലത് പറയും പക്ഷെ ഈ പ്രായം കുട്ടികളൊക്കെ ചെയ്യലുണ്ടല്ലോ സാധാരണ, ബിരിയാണി നെയ്ച്ച ചോറ് അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ. ഉണ്ടാക്കിയൊണ്ട് സാദാ ചോറ് ച സാദാ ചോറും കറിയൊന്നും വെക്കാൻ വയ്യ ആ ചോറും കറിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും വയ്ക്കാനറിയില്ല ന്നെ സ്പെഷ്യലായിട്ട് ബിരിയാണി അല്ലെങ്കിൽ പിന്നെ നമ്മള് എണ്ണക്കടികൾ അങ്ങന നൊക്കെ നല്ല ഞാൻ ട്രൈ ചെയ്തന്നാണ്. ഇന്നലെ എന്റെ പുഡിങ് ഒണ്ടാക്കി
കാരമൽ പുഡിങ് ഉണ്ടാക്കി.
ആ അങ്ങനത്തെക്കെ ഇണ്ട ആ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി പഠിക്കും.
ആ
ഉ ഫേവർ ഫേവറേറ്റ് ഏതാണ്? ഫുഡ്? എല്ലാം കഴിക്കുംല്ലേ ഉം ഉം പിന്നെ എന്താണ് ഹോബീസൊക്കെ?
ഉം
ഫോണിത്തോണ്ടുക റീൽസ് കാണുക ഇതല്ലേ? ഇപ്പൊ മക്കളോട് ഹോബീസ് എന്താ ചോയിച്ചാ ആദ്യം എന്താ പറയല്ലൂല്ലേ. ആ ആ പിന്നെ ഉം
പിന്നാന പോണ്.
അങ്ങനെ പോന്ന
ഉം
ആ ആ പിന്നെ ഉം നയിക്കോട്ടെന്ന
ആ ആയിക്കോട്ടെ.
ആ ശരി.
ഏ?
ആ